ഹലോ
ആഹ് എന്തൊക്കെ
നല്ലത് ഇത് പൊറത്ത കിടാൻ പറ്റൂല
ഏ് പൊറത്ത്ക്കിടാ പറ്റൂല
ആഹ എന്നിട്ട് ഫുഡ് കഴിച്ചോ
ഉം
എന്തേനു കൂട്ടാന് ചോറ് ഫുഡ് എന്തേനു
ഫുഡ്‌ കയ്ച്ച ജ് കയിച്ചില്ലെ
ആഹ ഞാൻ കഴിച്ചു ഞങ്ങൾക്ക് ബീ എ മാമനു
ചൊർന്നന്ത ന ചെറും ആ ചിക്കന ഉ
ഈ പറയണ ഒന്നും കേക്കണില്ല ശരിക്കനും ക്ലിയർല്ല എന്താ
ആഹ ക്ലിയറില്ലാ പിന്നെ നാളെ കോളേജ് ലീവ് എയ്ക്കാരംല്ലേ
ഹലോ
ഇന്റെ മ് ആ അവിടെക്കെൻ പ
ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടായാലും നടക്കൂലട്ടോ
ആ
പിന്നെ എന്തൊക്കെയെന്നൊക്കെ ആ അതിന് ഇനോടക്കാല ണ്ട് എനിക്ക് നാളെ കോളേജില്ലേ
നളെ കോളേജ ഇില്ല
പിന്നെ എന്താ ഇപ്പൊ കടന്ന് പളിയൊക്കെ വന്നിട്ടില്ല ഇപ്പൊ കടന്ന
ഉ ഇപ്പൊ കടന്നു പറഞ്ഞു
ആ ഇതിപ്പോ എന്താ മോട്ട എന്താ ക്രീം ഏതാ തേക്കല്
എറ്റണ
ആ
ആ അത അടിപൊളിയ
അ ശരി പിന്നെ ദോസ ആൻ ക്രീമോ
ഡാംഡോക്ക്
ആ ആ ശരി അനക്ക് കട കാനായോ എന്നിട്ട്
കടക്കാനാവുണ്
ഉ അന്റെ ഐഫോൺ എങ്ങനെുണ്ട് ക്യാമറ ഒക്കെ എന്താ കുട്ടികള് പറ
അടിപൊളി ക്യാമറൊക്കെ നല്ല കളിയറുണ്ട്
അത് ശരി
കക്ക് പറയണം അതിന്റെഞൻ ബാക്കില് ഞാൻ ക്ലാസ്ുന്നീനെ പറ്റി ചോദിച്ചു അത് ചോദിച്ചപ്പോ പറയാണ് അത് കമ്മിോ അത്ര ക്ലാരിറ്റി
എവിടെ എവിടെ കവർട്ട ക്യാമറമ്മചില്ല്‌മേ ഇടാൻ പറ്റൂല
ചില്ലി മച്ച ഇട്ടിട്ടില്ലല്ലേ
ക്യാമറിന്റെ ചില്ലും മട്ടിട്ടില്ല ഞാൻ ചുറ്റോറ ഇട്ടക്കണ് ആ ആയി്മട്ടാലേ
അ
കമ്മിയ അത്ര ഇരുന്നൂറ്റി ങ്ങ ഒക്കെയന്ന് ഇഞ്ചോക്ക പററമ്പല്ലല്ലോ ആ
ഉം ആക്ക എതി ക്യാമറി ഇട്ടക്കണന്ന് കട്ട ഉം ഇത് പുതിയ കേസ്
ആ ക്യാമറ ഇട്ടാൽ ക്ലിയറ് കം മ്മിയാകും
ഉം
അ
ഉം
ടേസ് നോക്കണം എന്നൊക്കെണ്ട് പക്ഷെ താ മറ്റ്താ ആ ഞാൻ ഹലോ കേട്ടില്ല
ഏ
അന്റെത് ഇതല്ലേ സിലിക്കോൺ ടൈപ്പിട്ട കവറല്ലേ ഉ അതെ നല്ലത് ബാക്കിയൊക്കെ ആയാല് കൈന്ന് വഴ്ക്കും.
അപ്പൊ മാറ്റണ്ടല്ലേ ഞാ പുതിയവാങ്ങാ കരുതി.
മാറ്റണ്ട ഇതിൽ കൊറെ കഴിഞ്ഞിട്ട് കളറുവാണെങ്കി ചേഞ്ച് ആക്കാന്നല്ലാതെ നല്ലത് ഇങ്ങനത്തെ കവറാ ഞമ്മുക്ക് സിൽ കൊണ്ട്
ഉം
അല്ലന്ന് കൈന്ന് ഇതായല് പിന്നെ പെട്ടെന്ന് കേടരും. ഇമ്മ കെടന്നോ ആഹ് ആതീൽ എത്ര ബാറ്ററി ബാക്കപ്പ് എത്ര
ആ എങ്ങനെ നോക്കോ
അതെങ്ങനെ നോക്കഴിച്ചാ സെറ്റ് അന്റെ അടുത്ത് ഫോണുണ്ട്പ്പോ കയ്യില്
ഇല്ല മേല പൊത്തി വച്ചേക്കുവ
എന്നടുത്താല് എനിക്കറിയാ ബാറ്ററി ബാക്കപ്പ് നോക്കാം ബാറ്ററി ഹെൽത്ത് ചാർജിങ് അഞ്ച് അത്പ്പോ നൂറാണ് പിന്നെ നമ്മള് ഉപയോഗിച്ച് നീനെൻ അ ഒന്ന് നോക്കെ ചെക്ക് ചെയ്തോ ഏ ന്ക്കണ്ടോ ചാർജ്
എന്റീല് ചാർജ് നിക്ക്ണ്ട് പക്ഷേ ഈ ഫോണ് അതായത് ക്യാമറ ഓൺ ആക്കിക്കാണ്ട് വെയിലത്തൊക്കെ നിൽക്കാൽ എളുപ്പം കൈയീണം പോലെ തോന്നുന്നുണ്ട്.
അന്റെറത എങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി അതോ എന്താ സംഭവം അല്ല ഫസ്റ്റ് ആണോ പുതിയതാ ഫ്രഷല്ലല്ലോ ആണോ
ഫസ്റ്റായ എങ്ങനെ നോക്കന്തി ഫസ്റ്റ് ഇയറിനാ
ഉപയോഗിക്കാത്ത കൊണ്ട് യൂസ്ഡ് ഫോണാണോ
യൂസ്ഡ് അല്ലേ കണ്ടിട്ട്
അതെങ്ങനെ നോക്കെജി പറഞ്ഞ സെറ്റിങ്സിലോ
ഏത്
യൂസ്ഡ് ഫോണാണോന്ന്
അത് സെറ്റിങ്സിൽ അറിയോ എനിക്കറിയില്ല ഇന്റ്യേത് പറഞ്ഞാല് ഫ്രഷ് ആണ് കാരണം അത് കവർന്ന് പൊട്ടിച്ച കാണ്ട് ഡിസ്പ്ലേ വെച്ച മോഡാണ് അങ്ങനത്തെ ഫോണാണോ എന്ന ചോയിച്ച അവ
അത അറിയില്ല
റിജ് ബാക്ക് ബാറ്ററി ബാക്കപ്പൊക്കേം
ഉം വേറെണ് നോക്കണം ബാറ്ററി ഹെൽത്തിന്റേയോ അയിന്റേം പോയി നോക്കല്ലേ
ആ അയ് എത്രയ ഒന്നു പറയോണ്ട്ട്ടോ
ഉം അന്റെ എത്രേ നൂറോ
ഇന്റെ നൂറാഴ്ചാലോ ഞ്ഞി മ്മള് ഉപയോഗിക്കണെനനുസരിച്ചിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും
ഉപയോഗിച്ച അപ്പൊ ചാർജ് പെട്ടന്ന് കുറയോ
ആ ഒരു സാധനം ആ ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നെ കൊറയും തോന്നണ്
ഉം അതേമാതിരി ചാർജ് എങ്ങന യൂസീയ്യാം മുപ്പേന്റെ തായേക്ക് പാടില്ലാതോ ഫുള്ള് കഴിഞ്ഞിട്ടാ കുത്തിക്കാ
എഹ് ശരിക്ക് പറയണത് ഇരുവീന്റെ താഴേക്കാകാനും പാടില്ല തൊൺ എം ബീ ന്റെ മോള് ക്കാകാനും പാടില്ലാന്നാ പറയണെ ഉം എഹ് ബ്ള് പറഞ്ഞന്നാ ഷാദിയ പക്ഷെ കളിയക പറണു അയ്നൊന്നും കൊഴപ്പൊന്നും ഇല്ലാ നറ്ഞ്ഞേര്ന്നു
എന്താറയ ഞാൻ നൂറായിട്ടുള്ളു ഇട്ക്കല്
ആ പക്ഷെ നൂറ്ങ്ങ്ട്ട് ആക്കെര്ത് ആ നല്ല്
ഞാനെപ്പളു നൂറാ എന്ന ഞാന് ഒന്ന് നോക്കട്ടേ ട്ടാ
പറയും ആ എന്താ ഇതാണ്ന്ന്ല്ലേ ഏഹ് കൊഴപ്പൊന്നുല്ല നൂറായി കഴിഞ്ഞാലും പിന്നെ അ തങ്ങനെ നിന്നോളും അയിന്ള്ള കപ്പാസിറ്റി ഐഫോണിന് ഇണ്ട് ന്നാണ് പറയല് ആ പക്ഷെ ചെലോല് അറൊന്നും ഇങ്ങനെയാണ് അ ത് കൊറച്ചോളു ഉപയോഗിക്കാൻ പറ്റാ
ആ ആ ആ
ന്റീല് ന്റീല് നൂറായി നൂറായിട്ട് എത്ര ആയാവോ മേ ആയ്ക്കൊട്ടെ
നൂറ് അങ്ങനെ തോനെ കുത്തിക്കെര്ത്
ഞാൻ പ്പൊപെപ്പഴോ എട്ടരക്കൊക്ക ക്ക കു ത്തിചോന്നണ് എട്ടര ഒമ്പണിക്കൊക്ക കുത്തിച്ചതാ
പെട്ടെന്ന് ചാർജ് കേറണണ്ടോ
ആ ചാർജ് കേറ്ണണ്ട് നിക്ക്ണുണ്ട് ഇപ്പൊ കൊയ്പ്പൊന്നുല്ല ചാർജിന്
ആ അന്റത് ഒറിജിനല് ചാർജറന്നെ ആയിക്കാരം
ആ സെറ്റിങ്സ് എട്ക്ക
ആ
അയില് ബാറ്റ് കണ്ടോ
ഉം ബാട്രി ആ
ത്ത് ആ ബാ അയ്മ നിക്ക പിന്നെ ബാട്രി ഹെൽത്ത് ആൻഡ് ചെയ്ഞ്ചിങ്ങോ ആ അ അത്ടുത്തോ ആ
മാക്സിമം കപ്പാസിറ്റി നൂറ്
ആ ആ അപ്പന്റേല്ണ്ട്
അപ്പൊ എന്താണ് സംഭവം
അത് അത്രയും ക കപ്പാസിറ്റി ഉണ്ട് നൂറ് വരെ കപ്പാസിറ്റി ഉണ്ട് ബാറ്ററിക്ക് അ ഇനി ഇങ്ങനെ കൊറയും പിന്നെ ചെറുക്കമ്മ അരണു അത് കൂട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞുല്േ എന്താന്നറിയിലട്ടോ
ആ പിന്നെ വേറെന്തോ വ നോക്കാൻ പറഞ്ഞില്ലേ
ആഹ ഫസ്റ്റ് അത് പിന്നെ കാക്കുനള്ള അറിയ വാങ്ങുമ്പോ ഉള്ളൂ അറിയ ഫസ്റ്റ് ക്വാളിറ്റി ആണോ യൂസ്ഡ് ഫോൺ ആണോ എന്നില്ലേ ന്നക്ക് പറഞ്ഞിട്ടില്ലല്ലോ
ഇതിന്റെ കളർ കുട്ടിയ കാണാൻ പറ്റിക്കണ
ആ എന്താ കാളറ്
പച്ച കളറാണ് കണ്ടല് ക്യാമറിന്റെ അവിടെ പക്ഷെ അത് ഊര്യാാല ഒരു ലൈറ്റ് കളറാണ്
രസുണ്ട് കുട്ടികക്കൊക്കെ പറ്റിക്കണ കളറല്ല എല്ല ഭംഗിയണ്ട് കാരണം ഇപ്പൊ കോളേജ് ആണ് തോന്നണ ക്ലാസ്സില് ഇത് കണ്ടല്ലാരും ചോദിച്ചോ സിക്സ്റ്റീൻ ആണ ചോദിച്ചോ കൺ എന്ത സിക്സ്റ്റീൻ ഈ മോഡൽ എന്നന്നെ
ആ സിക്സ്റ്റീൻൊക്കെ മോഡൽ തന്നെയാണ് ഇന്ത്യ കണ്ട്യ ഫിഫ്റ്റീൻ ആണ ജോയ് ച്ചും ശരിക്ക ഓക്കെ കണക്ക തന്നെയാണ് അങ്ങനെ
ചെലപ്പംഅത് വാങ്ങും ന്നാ യിക്കോട്ടെ ശരി എന്നാ